ഹലോ ആഹ് കേക്കില്ലേ?
ആഹ് കെക്ക്ണ്ട്
ഉം എന്തൊക്കെണ്ട് വിശേഷം?
സുഖാണ് കൊഴപ്പൊന്നുല്ല എന്താ അന്റെപാട്
സുഖം അങ്ങനെ പോണ് ഇപ്പൊ കോഴപ്പൊന്നുല്ല മഴ ഇണ്ടോ?
ആഹ് മഴ ഇപ്പൊ കൊർച്ചണ്ട് കോർഞ്ക്ണ് അവിടെണ്ടാ?
ആഹ് ഇവടിം വടിം അങ്ങനെ ഇപ്പൊ കൊർച്ച് കോറവ്ണ്ട് ഇന്ന് നല്ല മഴന്നെനി
ആഹ് ഇവടെ അതപ്പൊ കൊർച്ച് ഇങ്ങനെ ഒരു ഇത്ണ്ട് ഇവടെ ഇണ്ട്
ആഹ് ചോറ്ന്നോ?
ഇല്ല്യാ ഇല്ല്യാ തിന്നാന് ആയി ട്ടില്ല്യാ ഇയ്യ്ന്നാ ആഹ്
ഓ ചോറ് തിന്ന്
ത്ന്നാ ഏഹ് ആഹ് ആഹ്
ചോറ് നേരത്തെ തിന്നും ഇവടെ
ഏഹ് ഞങ്ങള്പ്പം ചായ കുടിച്ചിട്ടോള്ളൂ
ഏഹ് ഇപ്പ ഈ നേരത്തോ?
ആഹ് മഹ് രിബ്
ആഹ് വായിച്ചപ്പം രസാണല്ലോ ല്ലേ
ആഹ് ഇഞ് തിന്നണെങ്കി പത്ത് മണി ആവും ഉം
എന്താ ഇതി ചോറ് ഒക്കെ പഠിച്ചാണ് വായിക്കാണ്
ആഹ് ആഹ് ആഹ് എന്താ ചേച്ചി
എന്താ ഇദിനിന്ന് ചോർന് എന്താ?
ചോർന് ഇന്ന് മത്തി അൻക്കോ?
ആഹ് മത്തി ലെ ഇവടെ ചിക്കൻ
ചിക്കന് ലെ
ആഹ് കടായി ഇണ്ടാക്കി
കടായി അതെങ്ങനെ ഇണ്ടാക്ക
അഹ് ആദ്യ അമ്മള് എന്താ ചിക്കനാദ്യം അമ്മള് കോർഞ്ഞ മസാലൊക്കെ ഉപ്പും, മോളകും ക്കെ ഇട്ടിട്ട് നമ്മള് പൊരിച്ചെട്ക്കണം ഫസ്റ്റ് ന്നട്ട് പൊര്ച്ചെട്ത്തിട്ട്ട്
ആഹ്
പിന്നെ നമ്മള് സവാള കോർച്ച് എര്യാ പിന്നെ തക്കാളി ചെർതാക്കി എരിയണം പിന്നെ അയ്ക്ക് ഇഞ്ചി ത്തുള്ളീം, പിന്നെ ചെറുള്ളി, ഒക്കെപാടെ പച്ചമോളക്, കൂടി കോർച്ച് മി ത് ചതക്കി എട്ക്ക നല്ലോം അര്യണ്ട ചതച്ചടിച്ചിട്ട് അതും മാണം പിന്നെ അയ്ക്ക് തൈര് വാണം, ചെപ്പ്, പൊദിന നാരങ്ങ, ഗരംമസാല, ഇതിന്റെ എല്ലാ കൂട്ടുംമാണം ഇന്നട്ട് പിന്നെ നമ്മളീ കോയി പൊര്ച്ചെടുത്തിട്ട് മേടിയം ന്നല്ലോം പോവും പൊര്ച്ചണ്ട ഒരു കോർഞ്ഞൊരു വെ ആഹ് മേടിയം ന്നാ വേവും മാണം പറ്റന്നെരിം മാണ്ട അങ്ങൻത്തൊര് ഇതില് പൊര്ച്ചെട്ത്തിട്ട് പിന്നെ നമ്മള് ഐക്ക് ആഹ് വെളിച്ചെണ്ണ ആഹ് ഒയിൽക്കെന്നെ ഇട്ടാ മതി ഒയലായാലും വളിച്ചെണ്ണായാലും കോഴപ്പല്ല
ആഹ്
അയ്ക്ക് ഉള്ളി നമ്മള് എരിഞ്ഞെച്ച ഉള്ളിട്ട്ട്ട് നല്ലോം വാട്ട
ആഹ്
ഉള്ളി പിന്നെ ആവാം മാണ്ടി നമ്മള് വേം എൾപ്പത്തിന് നുള്ള് ഉപ്പ്ടും
ആഹ്
ആ ഉപ്പിട്ടാല് വേം ഉള്ളിവാടും
ആഹ്
ഇന്നിട്ട് നമ്മള് തക്കാളി ഇട്ടിട്ട് തക്കാളിം ഉള്ളി പിന്നെ നല്ലോം വാട്ടിട്ട് ആ ഇഞ്ചിം വെളുത്തുള്ളിക്കെ പേസ്റ്റുണ്ടല്ലോ
ആഹ് ആഹ്
അയിന്ന് പോ വച്ചാ അതൂടാ
ആഹ്
എന്നിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലിട എന്ന്ട്ട് അത് നല്ലൊങ്ങ്ട്ട് അങ്ങോട്ട് വാടണം നല്ലോ വാടണം
ആഹ്
എന്നിട്ട് വടിട്ട് പിന്നെ മുളക് പൊടിം പെരിഞ്ചീരം പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഗരാമസാല അങ്ങനെ മസാലപ്പൊടികളൊക്കെ കൊറേചാറട്ട് ചേർക്കാം
ആഹ്
എന്നിട്ട് പിന്നയ്ക്ക നമ്മള് കൊർച്ച് തൈരും ചെപ്പും പൊതീനിം എരിഞ്ഞെച്ച തൂടാ ക്യാപ്സിക്കം ഇണ്ടെങ്കില് അതൂടാ
ആഹ് ആഹ് ആഹ്
ഉം കാപ്സികോട്ടാലും രസാണ്
ആഹ്
എന്നിട്ട് പിന്നെ അയ്ല് പിന്നെ കൊറച്ച് ടൊമാറ്റോ സോസും ചില്ലി സോസും അതും കുറച്ച് ഒഴിക്ക
ആഹ് അപ്പ അങ്ങനെ ആയി
ആഹ് കൊറച്ചും കൂടി ചൂടാക്കിയാണ്ട് വാങ്ങി വെച്ചാ മതി ഒ പിറ്റ്യേന്നൊക്കൊന്നും ഒന്നും പറ്റൂല്ല നല്ല ഇതാ ടേസ്റ്റാ
ആ ആഹ് എനിക്കറില്ല ഇണ്ടാക്കാന്
മേഗി ഇണ്ടാക്കി വെക്കേണ്ടി അയ്ക്ക് ഫ്രൈഡ് റൈസും ചോറാക്കിയ നല്ല രസാണല്ലോ
ആ ആഹ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞങ്ങക്ക് ഇണ്ടാക്കാറയില്ല
ഇല്ലല്ലെ ഫ്രൈഡ് റൈസിണ്ടാക്കാനൊക്കെ നല്ല എളുപ്പാ
ഏഹ് ഞാൻ അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കൂലോടോ
ഏ കഴിക്കോ
കഴിക്കൂല്ല അതിന്റെ അരി ഒരിത്തല്ലേ വലുത്
ആഹ് മറ്റേ അരി ആഹ് മന്തിന്റെകെ അരി
മന്തിന്റെ അരിയൊന്നും പറ്റൂര ആ അങ്ങനത്തെ ശാസം വിഭവങ്ങൾ ഒന്നും ഇണ്ടാക്കാനും അറിയില്ലട്ടാ ബിരിയാണി പിന്നെ ചെറുതായിട്ടൊക്കെ അങ്ങ്ട്ട് ഇണ്ടാക്കും
ഇണ്ടാകും ഉം
ആഹ്
ഞാൻ പിന്നെ അ ഓ ഞാൻ പെരുന്നാക്കും സൽക്കാരത്തിനും ഒക്കെ ഞാന് ഇവിടെ ഇണ്ടാക്കല് ഞാൻ തന്നെ
ആഹ് ആഹ്
ഉം ഞങ്ങള് പെരുന്നാക്ക് ഫ്രൈഡ് റൈസ് ഒക്കെ വെച്ചിനെ അങ്ങനെ
വക്കല്ലേ
ഉം ഉം
വിരുന്നെരു വരുമ്പോഴൊക്കെ വെക്കുണ്ടാവുല്ല
ആഹ് അപ്പൊക്കാ ഞാൻ ഉണ്ടാക്കലുണ്ട്
ആഹ്
ഞാൻ അധികം ചിക്കൻ കിട്ടിയാ കടായോ അല്ലെങ്കി പൊരിച്ചേ അങ്ങനെയൊക്കെ വാണം ഇബൾക്ക് ഇപ്പൊ ഞാൻ തെന്നെ ഏ ഇബൾക്ക് കടയിവാണം ചിലപ്പോം ചോറല്ലെങ്കിൽ രാത്രി നെയ്ച്ചോറും ഉണ്ടാക്കുവാണ്
ആഹ് ആയിക്ക് കടായിക്കല്ലേ
ആഹ് ആ നെയ്ച്ചോറും കടായി ഒക്കെ നല്ല ടേസ്റ്റ
ആഹ് ആഹ് റോസ്റ്റും വല്ലാതൊക്കെ പറ്റൂല ഉക്കറ്റിലട്ടാ പൊരിച്ചാല്ലാടസ്ഥ ആഹ്
ആഹ് ആഹ്
ആഹ്
പിന്നെ വിടെ മീൻ വല്ലാം വാങ്ങലില്ല അവർൊന്നും മീൻ പറ്റൂല മക്കൊന്നും പറ്റൂല ഞാനും മമീം മാത്രം
കൂട്ടളൂ അല്ലേ അൻ്ന്റെ ഭർത്താവ് ഇവിടുണ്ടാവൂല്ല ല്ലേ
ഉണ്ട് അഉം കൂട്ടൂല
ആഹ് പ്പമീൻ കിട്ടാനും പണിയാണ്
മീൻ കിട്ടാൻ മയേ മത്തിക്ക് എന്നെന്ന് വില വെച്ചപ്പോ മുന്നൂറോ ഒക്കെ പറഞ്ഞിട്ട് യാള് കൊണ്ടന്നില്ല മത്തിക്കൊക്കെ വില കൂടുതലാണ്
ആഹ് പൈക നല്ല ചിക്കൻ പോനെ ചിക്കൻ എന്നും കൂട്ടുമ്പോ നമുക്ക് മടുക്കും ആഹ്
മടുക്കും മൂത്തച് അതേപോലെ ഒരു ദസം ഒരു കിലോ ബെത്തലുണ്ട് കൊണ്ടുവന്ന ഞാൻ മാത്രം കൂട്ടും
ആഹ് അത് നമ്മുക്ക ഫ്രഷലില്ല ടേസ്റ്റാണ് പിന്നെ നമ്മക്കരു ടേസ്റ്റ്ട്ടൂല
ഉം ഞങ്ങോട്ട് പിന്നെ കൊറച്ചു പേടെ എടുത്തുള്ളരു വീട്ടായി സുഖല്ലാത്ത പോല് കൊടുത്ത്
കൊടുത്തണ്ടാവുംല്ലേ
ആഹ് അല്ല ഞാനൻ ആകെ ഒരു മനുഷ്യൻ തിന്നു ഒരു കിലോ ത്തൽ എന്നാ തിന്ന് തീരാ
അതല്ല ഒരാൾ ഒറ്റക്ക് ആകുമ്പോ നമുക്ക് പോകൂില്ല എല്ലാരും കൂടെ കൂട്ടണ്ടെങ്കിൽ കുഴപ്പല്ല ആഹ്
ആഹ് എല്ലാരും കൂടി ആവുമ്പം പിന്നെ കുറയ്ച്ചിട്ട നിന്ന് തീരും
ആഹ് അതന്നെ
ഇത് പറഞ്ഞാല ഇങ്ങട്ട് തീരണ്ടേ
അത പിന്നെ നമ്മള് മാത്രം എങ്ങനെയാണ് ഇപ്പൊ ഇത് തിന്ന
ആഹ് അതന്നെ മത്തിയായാണെങ്കി പിന്നെ അമ്മ കൂട്ടും
ഇമ്മ കൂട്ടല്ലേ അതിപ്പത്തെ ഇപ്പത്തെ മത്തി നല്ല ടേസ്റ്റാണേനും പഞ്ഞീ മക്കാങ്ങനെ ആഹ്
മഴെയ്താ തന്നെ ഒരധികം ടേസ്റ്റാണല്ലോ.
ആഹ് ഇഞ്ഞിപ്പോ കുഞ്ഞൻ മത്ത്യൊക്കെണ്ടോ എറങ്ങൂ.
ആഹ് അയ് വറ്റിച്ചാ നല്ല രസാലേ.
ആണ് അത് പിന്നെ വറ്റിക്കാ കുരുമൊളകൊക്കെ ഇട്ട്ട്ട് പച്ചക്കരുമൊളക് നല്ല ടേസ്റ്റാ.
ആഹ് അതെ നെല്ലിക്കൊക്കെരക്കു ചെലോരയ്ക്ക്. ആഹ് നെല്ലിക്കൊക്കരക്കും ചെലോര്.
ഏഹ്. ആഹ് രസണ്ടാവൂ ന്നട്ട് പച്ചവെളിച്ചെണ്ണ ഉറ്റി, ഒഴിക്കാ ആഹ്.
ആഹ് പച്ച വെളിച്ചെണ്ണ പണ്ടില്ലോലൊക്കെ അങ്ങനെന്ന്യേനല്ലോ.
ആഹ് ആണ് ആണ്. കുഞ്ഞമ്മ ആയില കുട്ട്യോളും ഒക്കങ്ങൻത്തന്നാ.
ഓഹ്. ഉം ഉം ഉം.
അതെന്നെ.
ഉം മഴ പെയ്താലാണ്ട് വെള്ളം കേറല്ണ്ടോ അവ്ടേ?
ഇവടെ കേറൂല ഇന്റെ വീട്ടില് കേറും. ഞങ്ങള് പൊയന്റെ വക്കിനാണ് ആഹ്. ന്റെ വീട്ടീക്കും കേറും, വെള്ളപ്പൊക്കെണ്ടായി കഴിഞ്ഞ ഒര് പ്രാവശ്യം വീട്ടീക്ക് മാത്രം കേറീല ബാക്കി എല്ലോട്ത്തും കേറി.
യാഹ്‌
ആഹ് പൊയട വക്കിനാ ആഹ്. വേറി കഴിഞ്ഞാ പിന്നാ വീടൊന്നിനും പറ്റൂല്ല്യ ആഹ്.
ആഹ് പെരെക്കെ വൃത്തി കേടാവല്ലേ അമ്മക്ക്
ആഹ് അതന്നെ അവോണ്ട് മാത്രം കേറീല ഉം ഭയങ്കെരെ പണ്യാണ് ഒന്ന് മാഴൊണ്ട് പെയ്താ തൊടങ്ങും
ഏഹ് പിന്നെ പേട്യാണേ വെള്ളം ഞമ്മൾ രാത്രി ഒറങ്ങുമ്പോക്ക്യേ
ആഹ് അതന്നെ ഇന്റെ കല്യാണം കഴിച്ചേന്റേഷാട്ടാേ പ്പൊങ്ങനെ വെള്ളപ്പൊക്കം ആദ്യൊന്നും അങ്ങനെണ്ടായിന്നീല ഇപ്പൊ തൊടങ്ങിയല്ലേ വെള്ളപ്പൊക്കൊക്കെ.
ഉം ഉം വെള്ളപ്പൊക്കം ഇപ്പ തൊടങ്ങിയനീ എത്രേ ലേ കഴിഞ്ഞറാശ്യം ക്കെ ഉര്ള് പൊട്ടിയാണ്ടൊക്കേയ് പേട്യാണ് മഴ ന്നെ വിജാര്ച്ചാ തന്നെ.
ആഹ് ഇപ്പ ഞങ്ങളാവ്ടെ പാലും വന്ന്ണ്ടേ അപ്പൊ അവ്ടങ്ങനെ കേക് എന്താണ് തടയണ കെട്ടീക്ക്ണേ അപ്പൊ നല്ലം കേറും ഇപ്പൊ കെണറ് വള്ളൊക്കെ നല്ല വെള്ളോണ്ട്. ഏഹ് ആഹ് അപ്പ പുതിയൊക്ക് വന്നതാ.
ആഹ് ആഹ്.
അപ്പൊപ്പതികും വരും.
ആഹ് അങ്ങനാവുമ്പം കീഴിപ്പ്ടുമ്പോ വെള്ളം ആഹ്
വേനല്ക്കാലത്തേ കെണറ്റി വെ കെണറിലൊന്നും വെള്ളണ്ടായിന്നില ഇപ്പ നല്ല വെള്ളണ്ട്
ആഹ് അത്ബടിം അങ്ങനാ ഇബടീം ഏപ്രില് ഉം ഉം ഏപ്രില് മെയില് ഇവടീം അങ്ങനെന്നേ
ആഹ് ഇവ
വെള്ളത്തിന്
ക്കാൻ തന്നെല്ല്യാ കെണ്റ്റിലേ ഞങ്ങക്ക്പ്പ ആവ്ണോള്ളൂ അതന്നെ കലങ്ങീറ്റ് ആഹ് ഇവടെ കല്യാണം കഴിഞ്ഞ് ഇഞ്ഞങ്ങളെ വിട്ട്ല് അയിന് മൂത്തച്ഛൻ്റോടുന്നാ അടിക്ക്യാ
ഏയ് ഞാങ്ങളോട്ട്ന്നാ വെള്ളംന്നല്ലോണ്ട്ട്ടോ അവ്ടെ ഞാനും ഇവടെ ഞങ്ങക്കൂ അങ്ങനേന്നെ മൂത്തച്ഛൻ്റോട്ത്തെന്നേന്നു എടുക്ക്ണേ
അടുക്കലേ ഇവെടെ പൈപ്പ് ലൈനുംണ്ട് ആഹ്
ആഹ് ഇവിടെ പിന്നെ ജല നിതിയാ
അതെ അതെന്നെയല്ലേ ഇപ്പോത് പൈപ്പ് ലൈൻ പറഞ്ഞാ
ആഹ് ജലനിധിയുണ്ട് പിന്നെ വേറൊരു പ പഞ്ചായത്ത് പഞ്ചായത്ത് വെള്ളം വേറെണ്ട് ഇതാ ഇത് വേറെ ജലനിധി വേറെയൊന്നുണ്ട്
പാൻ പൈപ്പ് പറഞ്ഞിട്ടൊക്കെണ്ടല്ലോ അവിടെ ആഹ് ആഹ് ഉണ്ട് അയിനൊക്കെ പൈസ കൊടുക്കണം വെള്ളം എടുക്കണേനുസരിച്ച് ഇവിടെ പൈസ കൊടുക്കണം ആഹ്
ആഹ് ഇവിടെ ഞങ്ങൾക്കുണ്ട് നൂറ്റി പത്തോ
ഞങ്ങൾക്ക് നൂറ്റി പത്തൊന്നല്ല ചിലപ്പം പിന്നെ എന്താ തോനെ എടുത്ത കഴിഞ്ഞേ മാസം മൂവായിരൊക്കെ വരും അതും ബി പി എൽ കാർഡായിട്ട് ബന്ധാക്കിക്കണ് ഓ ഞങ്ങള് ആയിരം ലിറ്റർ നിറയണ്ടേ വെള്ളം ഇല്ലെങ്കി അയ്ന്നിടും കുടിക്കാൻ മൂത്തച്ചന്റോട്ന്ന് ഇടും അങ്ങനക്കെയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണേ
ഏഹ് അങ്ങനാവുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാല്ലേ മൂവായിരൊക്കെ ഒരു മാസത്തെ വരുമ്പോളേ ഭയങ്കര ബുദ്ധിമുട്ടാ ഒരു കുടിവെള്ളത്തിനല്ലെ ഇത് വരുന്നേ
ഇല്ലല്ലേ കാർഡ് അത് എന്നിട്ട് അങ്ങനെ അടക്കാതാക്കൂല്ലേ നമ്മള്
ഉം എന്നായിക്കോട്ടെ പിന്നെ വിളിക്കാട്ടോ
ആഹ് ആയിക്കോട്ടെ എന്നാ ശരി ആഹ് ആഹ് ആഹ് ആഹ്